ഹലോ?
ആ.. ഹ്,
ആഹ്, കേക്ക്ണ്ല്ലേ?
ആഹ്, കേക്ക്ണ്ട്.
ഞാന്, മീൻകാരം വന്നുപ്പം. ഞമ്മള് ങ്ങനെ, വർത്താനം പറഞ്ഞീന്റെ എടീല്.
മീം വാങ്ങിയോ?
ഉം. മീം വാങ്ങാൻ മണ്ടിയപ്പൊത്തിന്. അതുപോലെ, മണ്ടാനും പേടിയണേയ്. എന്താ പറഞ്ഞ്ലേ! നല്ല വെഴുക്കലാണ് മ്മർത്തെയ്. ന്നട്ടെന്നെ, ഇപ്പ വരാന്ന് പറഞ്ഞപ്പോത്തിന്, ഇത്തിരി അങ്ങോട്ട് പെയ്ക്ക്ണു. പിന്നെ, ഞാന് പ്പം മീൻകാരെട്ത്തൊന്നും മീനില്ല കാര്യായിട്ട്. കൊറച്ചേ ഇണ്ടാവുള്ളു. അത് പിന്നെ, അങ്ങ്ട് പോയി തിരിച്ചു വരുമ്പോ വാങ്ങാന്നെര്തിയ, ചെൽപ്പോ അത് കെഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ മീൻ നത്തളില്ലേ! ചെറുത്, നത്തള് മീന്. നത്തോലി അറീലെ?
വത്തള്.
ആഹ്, വത്തള് ന്നാറയല്?
ഞങ്ങളവ്ട്ക്ക് വത്തളാ.
ആഹ്, നത്തള് മീനും, പിന്നെരു പോ, ആഹ്, അതെന്നെ ചെർത്.
ആഹ്.
പിന്നെ, പൊഴമീൻ ഐറ്റം ആണ് ഇപ്പൊള്ളത് കാര്യായിട്ട്. കടൽ മീനൊന്നും കിട്ടുന്നില്ലല്ലോ? ഉണ്ട്. പക്ഷെ, അത് ത്യേനെ കാര്യായിട്ടൊന്നും ഇല്ല. കടേക്ക് മണ്ണാർകാട്, അങ്ങനൊക്കെ ടൗണ്ക്കൊക്കെ പോണം.
എല്ല, മത്തിയൊന്നും കിട്ടൂലേ?
അത്, എപ്പഴേലും കൊണ്ടെരൊള്ളൂ. കടേക്ക് പോയാലെ പ്പൊ കാര്യായിട്ട് കടൽ മീന് കിട്ട്ണൊള്ളൂ, മഴ കാരണേയ്. ഓര് മ്മങ്ങനെ മീൻ കിട്ടണില്ലറിം.
നല്ല വെലയുണ്ട് മീനിനിപ്പോ.
മീന് നല്ല വെലൻണ്ട്, ഇതെന്നെ ഇരുന്നൂറാ വെല. നൂറ് അര പിന്നെ, മറ്റേ മീനും കുറച്ച്
ക്ഷേ, നല്ല, നല്ല മീനാവോ പ്പൊ?
ആഹ്, നല്ല ടേസ്റ്റ്ണ്ട് പ്പൊ. എന്താന്നോ! പഞ്ഞിലൊക്കെ ഉള്ള മീനാവോട്ടൊക്കെയ്, നല്ല നെയ്യൊക്കെ ഉണ്ടാവും. നല്ല രസണ്ട്.
അഹ്. മത്തിയൊക്കെ പ്പൊ നല്ല രെസള്ള മ
ഉം. ആ ഇണ്ടാവും പിന്നെ കുറച്ച് മറ്റേ മീന വാങ്ങി പുഴമീന പോലത്തെൊരു മീനും വാങ്ങി അത് മക്കള കൂട്ടൂല്ല അപ്പൊ അങ്ങനെ വാങ്ങി പോന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് ദാ വരുണുന്ന് പറഞ്ഞപ്പോ തന്ന അയാൾങ്ങോട്ട് പോയിക്കണു വണ്ടി ചെല്ലാനാണെങ്കിൽ പറ്റൂല്ല അ പ്പൊ വീണാവിടെ കടക്കും എന്നിട്ടിന്നെ ഞാൻ അവിടെചെ നിർത്തി എന്നിട്ടിന്നെ അപ്പത്തേന് ഫോൺ അടിച്ചു നമ്പർ ഉണ്ടായിരുന്നു അയിന്റെ അവിടെ അവിടെ നിക്കാൻ പറഞ്ഞിട്ട് അങ്ങന അവിടെ നിന്നട്ട്പ്പ വാങ്ങി പോകുന്നു അല്ലങ്കി ഇന്ന് ഒന്നും ഉണ്ടാവൂല്ല ഇങ്ങക്ക് ഇപ്പൊ എന്താ ഉച്ച കൽക്ക്
ഞങ്ങൾക്ക് ചിക്കൻ വരട്ടിയത്ഉണ്ട്
ആഹ് ആഹ് ശരി മോനെ ആക്കെ കഴിക്കോ
ആഹ ഒന്ക്ക് ഇങ്ങനെ അങ്ങനെ സാദാ ചോറന്നെ ആ കൂടുതലും കഴിക്കാ അവ എന്തെങ്കിലും ഫോൺ നോക്കിട്ടല്ലേ എന്താ ഏതാ പോ എന്താ ഏതാ ഇതിന്റഇടേക്കൂടെ പോണൊനൊന്നും അറിയില്ല
എന്താ തിന്നണന്നൊന്നും ഉണ്ടാവില്ല നമ്മള് കൊടുക്കണ അപ്പൊ അങ്ങനെ തിന്നു പോകും അത് ഫോണിനയത്ത് തിന്നന നൃത്തം ചെയ്യോ ഒക്കെ അങ്ങനെ തന്നെ
ഉം
ഇവലൊക്കെ ഇപ്പളാണ് ഫോൺമ്മന്ന് ഒഴിവായിക്കണത് ഇപ്പൊ കൊറച്ചൊക്കെ ഒന്ന് വലുതായപ്പോ അല്ലേ ഇതുവരെ ഒക്കെ ഫോൺകണ്ട്ട്ടന്നെ ചോറ് നിന്നാലും ഇപ്പൊ ചോദിക്കും ഫോണ് നിന്ന എന്താ ചോർ തിന്നണ്ടേ സമയത്ത് ഫോൺ അവിടെ ഇവിടൽ ണെങ്കി കൊറച്ചെരം ഇവിടെ ഓണാക്കി വെച്ചരും ചോദിക്കും വല്ല വീഡിയോസ് എന്തേലും ഇട്ടിട്ട്
ഒന് വല്ല കളീലും ഏർപ്പെട്ടാൽ നമ്മള് കൊടുക്കുമ്പോ കുഴപ്പല്ല അങ്ങനെ കളിക്കും പക്ഷേ ഒറ്റകെല്ലെ
കൊടുത്ത അത്രയും നല്ലതാണ് പിന്നെ അങ്ങനെ ശീലാവും
പിന്നെ കുട്ടയോളെ പറഞ്ഞിട്ടും കാര്യമല്ല ഒറ്റക് കഴിക്കൂല
ആഹ
കടിയോളൊക്കെ കഴിക്കും ദോശ ചപ്പാത്തി അങ്ങനെയുള്ളൊക്കെ പിനെള്ളത് ചോറും ഇതൊക്കെ നമ്മൾ വാരി കൊടുക്കണം
ആഹ് ചോറ് ഓലക്ക് തിന്ന ഇരുത്തിയിട്ട് കൊടുത്താത് പള്ളിൽ പെടൂല്ല പിന്നെ അത് അങ്ങന്നേ ആവും ചെയ്യായി നല്ലത് നമ്മള് കൊടുക്കാ തോന്നും ആ അതന്നെ ഞാനിപ്പോ ചെറിയ ആള അങ്ങനെ തന്നെഏനു ഒന്നും തിന്നുന്നില്ല ഒറ്റക്കും തിന്നുന്നില്ല ഇതുപോലെ ഓനും ഇങ്ങനെന്നു കടികളൊക്കെ രാവിലത്തൊക്കെ ഒറ്റക്ക് തിന്നിന്ന് ചോറ് മാത്രം തിന്നൂല ഉച്ചക് കൊടുത്താല് അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ അംഗനവാടിക്ക് ചേർത്തിയപ്പോ ഇപ്പൊ ശീലമായി പിന്നപ്പോ അത്
ആ അപ്പ അങ്ങനെവാടി പോവങ്കി കുഴപ്പില്ല അങ്ങനെ ശീലവും കഴി
അപ്പ അങ്ങനെ ഒറ്റക്കൊക്കെ വാരിത്തിന്ന് അങ്ങനെ ശീലായിപ്പോ വലിയ കൊഴപ്പല്ലാതെ തിന്നും ഉം
ഇവൻ പോണില്ലേ ഞങ്ങളവിടെ ഭർത്താവിന്റെ വീട്ടിലൊക്കെ കുറച്ച് ദൂരത്താണ് അംഗൻവാടി ഓക്കെ
ആ ഇവിടും ദൂരണേ നട നടക്കാൻ ദൂര അധികാണെനും എന്നാ നമുക്ക് അടുത്തണേച്ചാൽ അങ്ങനൊണേനും പക്ഷെ ഡെയിലി നടക്കലും ന്ന് നടക്കില്ല വണ്ടിണ്ട് കൊറെേ കുട്ടികൾണ്ട് ഇവിടുന്ന് അപ്പൊ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചക്ക
ആ ഞങ്ങളവിടെ അങ്ങനല്ലേയ് കുട്ടിയോളും കൊറവാണ്
ആ അതാണ് കുട്ടി നമ്മള അടുത്തണ് അടുത്ത് തന്നെ രണ്ട് മൂന്ന നാല് കുട്ടികളൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഒട്ടോക്ഷ എല്ലാരും ബ്ബടെ കൂടിയിട്ട്ഏൽപ്പിച്ചാ നിലയിൽ അപ്പൊ നമുക്ക് നഷ്ടം ഉണ്ടാവൂല അപ്പ അങ്ങനെ അതിൽ പോകും ചെയ്യും
അപ്പൊ എത്ര മാസം മാസം വണ്ടി കൊടുക്കുക
വണ്ടിക്ക് മുന്നൂറൊക്കെ വേണ്ടിരുന്നാലും ഇരുന്നൂറ്റിഅയിമ്പതായിരുന്നു കഴിഞ്ഞ വർഷന്ന് പറിണ്ട് ഇപ്രാവശ്യം കൂട്ടുംന്ന് പറയുന്നേന് മറ്റേ എണ്ണ പെട്രോൾ നോക്കെ ആ പക്ഷെ നമ്മക്ക് നഷ്ടമായി തോന്നൂല മ്മക്പോ എന്താ ഇതായ മാസത്തിൽ ഇപ്പോ കൂട്ടുമ്പോ ഒരു ഒരു നഷ്ടല്ല അങ്ങനെ
ഞമ്മൾ ഇപ്പോ കൊടോയി കൊടുക്കയാണെങ്കിലും പെട്രോള പൈസ അങ്ങനെ വേണല്ലോ ഇനി അതെല്ല അപ്പൊ ഒരുപാട് പേരുണ്ടെങ്കി പിന്നെ അങ്ങനെ പോകും ചെയ്യും കുട്ടികൾ ഒന്നും സ്കൂൾക്കു പോമ്പോളൊന്നും ഒരു മടിണ്ടാവില്ല
ഉം അപ്പൊ പിന്നെ അങ്ങനെ ആന് കയിഞ്ഞതില് നമ്മള് നവംബറിലൊരു പ്രവേശനോത്സവം ഉണ്ടാവുല്ലോ അംഗൻവാടി കൊടെ അതില് കൊണ്ടയ് ചേർത്തി അപ്പോ ആ സമയത്ത് അന്ന് പിന്നെ മൂന്നര ഒക്കെ മൂന്നേകാല് മൂന്ന് മാസവും അല്ല മൂന്ന് വയസ്സും നാല് മാസൊക്കെയിട്ട് ഉണ്ടാവുന്നുള്ളു അന്ന് ചേർത്തിട്ട് പിന്നെ അങ്ങനെ കരഞ്ഞിട്ടും ഇതായിട്ടൊക്കെ കൊറെക്കെ അങ്ങനെ പോയി പിന്നെ വണ്ടി വണ്ടിൽ പോവൽ തുടങ്ങിയപ്പോൾ ഓന്ക് കരച്ചിലൊന്നുമല്ല പിന്നെ അങ്ങനെ നേരം പോവാലോടുങ്ങി നിന്ന് ഉം പിന്നെ എന്നിട്ട് എന്താ കളിക്കാ മോൻ
മോൻ ഫോൺ മ്മേ ഒറ്റക്കാണ്
ആഹ ശരി ഒറ്റക്കാക്കാരില്ലേ ആഹ്
വേറെ ആരൂ എന്തേലും ഇടുത്ത് കളിച്ചാലും കൊറേ നേരം ഒന്നും കളിക്കൂല ആവോ ഫോണിൽ നിന്ന് കളിക്കൂ
ആഹ് ആ നിങ്ങള് വർക്ക് ചെയ്യ എന്തേലും ചെയ്തീണോ ജോലി എന്തെലും ഉണ്ടായിന്നോ
ഇല്ല ഞാങ്ങനെ വർക്ക് ഫ്രം ഹോം വീട്ടിലിന്ന് ചെയ്യണ്ട് ഇല്ലാണ്ട് പുറത്തോയ്
ഇതെന്താ ക്രാഫ്റ്റിന്റെ അങ്ങനെ എന്തെങ്കിലും
അല്ലേ ഇ ഇല്ല അങ്ങനെയല്ലേ ഫോണ കൂടെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാം
ആഹ് ശരി ആഹ്
അത്
പിന്നെ മറ്റേ എന്താ തുന്നലോ സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലൊക്കെ അറിയോ
ആഹ് തുന്നിലക്കാര്യ
അതെ തുന്നോ എല്ലാം തുന്നോ
ഇല്ല അങ്ങനെ നമ്മുടെ അത്യാവശ്യത്തിനുള്ളത് മാക്സി ഒക്കെ ഷേപ്പ് ആക്കും
മേക്സ്പ്പാക്കും ഞാനിപ്പോ അതുപോലെ ഒ ഉം ഇതുവരെന്നും ഒന്നിനും സമയം കിട്ടിയതും ഇല്ല ഒന്നും ഉണ്ടാന്നില്ല മക്കളും തെരക്കൊക്കെയായിട്ട് ഇപ്പൊ അവൻ- റ്റ അങ്ങനവാടി പോയതാണെങ്കി ഇ പ്പോ ഇപ്പൊ മെഷീൻ വാങ്ങിപ്പോ എന്നിട്ടി പറല്ലപ്പ ചവിട്ടി വന്ന് ള്ളൂ ഇതുപോലെേ മാക്സിഷെയ്പ്പാക്കും അതൊക്കെ തന്നെയ വേറെൊന്നു എത്തിയിട്ടൊന്നുമല്ല ഉം ആഹ് എനക്ക് ഇഷ്ടാണ് പഠിക്കണതൊക്കെ അത് ഉം നമുക്ക് നമ്മളതൊക്കെ നോക്കിക്കൂടെ വേറെല്ലതുന്നിലെങ്കില അവനവന്റെ അത്യാവശ്യത്തിനാവൂലേന്ന് എരുതിയിട്ടേ
ആ
അങ്ങനെ അയിമ്മക്ക് നോക്കിക്കോളിഞ്ഞുപ്പൊ അതന്ന് എന്താ തുണക്കാരത്തി പറഞ്ഞ പോലൊരു ഓൺലൈൻ ക്ലാസിന്റെ ഇതൊക്കെ വിട്ടുന്നീനു അഞ്ഞൂറ് രൂപയണ്ടത്ര മാസത്തെ ഫീസ് എല്ലാതും പഠിപ്പിച്ചുന്ന് അറിയണണ്ട് ഓളോ ഇപ്പ പഠിച്ചിട്ട് ല്ലാതെ തുന്നും ഫ്രോക്കും പിന്നെ എന്താ യൂണിഫോമിന്റെ പോട്ട് യൂണിഫോം ഞാൻ അത് നോക്കിട്ട്ന്നെ ഇപ്പ ചവിട്ടലൊക്കെ പഠിച്ച തൊന്നും അറിഞ്ഞിന്നില്ല അൽ നോക്കിട്ട്ന്നെപ്പ കൊറേ ക്ക പഠിക്കുഅതൊക്കെ ചയിലണ്ടങ്ങന ഓരോ ക്ലാസിന്റെ ഓരോന്ന് ഘട്ടംഘട്ട് ഇങ്ങനെ പാർട്ട് വണ്ണും ടുഒക്കെ ആയിട്ടേ അങ്ങനെണ്ട് അപ്പൊ അതങ്ങനെ നോക്കിട്ടന്നെപ്പ ഇതൊക്കെ പഠിച്ച്
ഞാനേ എട്ടാ എട്ട് കഴിഞ്ഞിട്ട് എ ഏഴ് കഴിഞ്ഞിട്ട് എട്ടാമത്തെ വെക്കേഷൻ ഉണ്ടാവല്ലോ
ആഹ്
അപ്പ ഇങ്ങനെ പോയിന് ഞങ്ങള ഇവിടുന്ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ ദൂരമുണ്ട് നടക്കാന് അങ്ങനെ പോയി പഠിക്കാൻ പോയിരുന്നു ഒരു മാസക്ക പോയി പഠിച്ചു
ആഹ് വെട്ടീട്ട് തുന്നിൽ പഠിച്ചിന്ന അപ്പോ വെട്ടണ്ട അത് എത്തിന്നോ
എന്നാൽ നമുക്ക് ചെറിയ ഫോക്ക് ഷിമീസ്
ആഹ് ആഹ് ആഹ് അയ്ശരി ഉം പോയി പഠി ക്കന് അടുത്ത സൗകര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇവിടെ പ്പ അയിനടുത്തൊക്കെ നല്ല തിര ക്കുള്ള തുന്നക്കാരുകളാണ് ഓല്ക്കൊന്നും
ഒരു ഐഡിയ ഉണ്ടെങ്കി നമുക്ക്ന്നെ അടിക്കാം
ആഹ് പഠിപ്പിക്കാന് ഉള്ളതൊന്നും ഒൽക്കട്ടി സമയമില്ല നല്ല തിരക്കുള്ള ആൾക്കാര
ആഹ്
അങ്ങനെ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കലും പഠിച്ചെടുക്കുകയാണെങ്കിൽ കാര്യത്തിൽപ്പെടും അങ്ങനെ യു ട്യൂബ് നോക്കിട്ടോ അങ്ങനെന്തെങ്കിലൊക്കെയേ
ആഹ്
വെട്ടി തുന്നിയിട്ട് ഇങ്ങിട് ശെരിയായി കിട്ടണല്ലേ നമുക്ക് അവനാന്റെ എന്തേലൊക്കെ പഴയതളൊക്കെ എന്തേലൊക്കെ വെട്ടിട്ട് തുന്നി പഠിച്ചേണ്ടേ വരും എന്നാലെ നടക്കുള്ളൂ
ഉം കുട്ടികൾക്കൊക്കെ എന്തേലും ഇങ്ങനെ തുന്നി കൊടുക്കുവോ
ഇല്ല ഞാനിത അപ്പോ ഒരു ഒരു മാസത്തോളം ആയിട്ടുള്ളൂ ഇപ്പോഴാണ് നമ ക്ക് നോക്കിക്കണത് ഒന്നും ആട്ടില്ല ഇപ്പ ഞാൻ പറഞ്ഞില്ലേ എന്ന ചവിട്ടല് പടിച്ചു ഇന്ത ചെറുതായിട്ട് ഷയിപ്പക്കാനും കേറിയതും ഇതൊക്കെ തുന്നാനും ച്ചൊള്ളൂ വേറൊന്നും നോക്കിട്ടില്ല അയിമക്കൊന്നും എത്തിട്ടില്ല
ആഹ് നമ്മളെ അത്യാവശ്യം അങ്ങുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഓരോന്നും അങ്ങനെ പഠിക്കാൻ പറ്റണേല്ലോ ഉള്ളൂ
ഉം ആഹ് അതെ ഉം അങ്ങനെ പഠിച്ചെടുക്കണംന്ന് കരുതിക്കണു ഓരോന്ന് ഇപ്പൊ കൊറച്ചൊക്കെ സമയം കിട്ടിട്ടുണ്ട് മറ്റേത് ഒന്നിനും സമയം ഉണ്ടായിന്നില്ല പ്പം അങ്ങനെ പോയിന്നു ഇപ്പ നീ അങ്ങനെ എന്തേലുമൊക്കെ നോക്കണം ചെറുതായിട്ടൊക്കെ ഇതിന് മുന്നേപ്പം കഴിഞ്ഞർഷം ഡ്രൈവിങ് മടിച്ചാൻ പോയി അത് കുറച്ചൊക്കെ ആയപ്പോ പിന്നെ അത് അവിടിട്ടു
ഏഹ് കിട്ടീല്ലേ
ഉം ഇല്ലേ ടെ സ്റ്റിന് കിട്ടീല ഇന സ്കൂട്ടിയായിരുന്നു ഇല്ലേ കാറിന് പോയില്ലേ കാർ ഇത് കഴിഞ്ഞിട്ട് നോക്കാലോന്ന് കരുതി അന്ന് പ്പന് ചെറുതായിനു കുട്ടി ചെറുതായിനു രണ്ട് വയസ്സെ ആയിട്ടുണ്ടന്നുള്ളു അപ്പൊ പിന്നെ എന്ത്
ടെസ്റ്റിന്റെ ടെ എന്താ സ്ഥലം എവിടെ വര്യ
ഞങ്ങക്ക് ത തെങ്കര തച്ചമ്പാറ തെങ്കര അവിടെ ത തെങ്കര ഉം
ഓക്കെ
ഉ ഞാനെന്നിട്ട് പോയി അത് കഴിഞ്ഞു എന്താ ടെസ്റ്റ് കോ ഇതായില്ല പാസ്സായില്ലേ പിന്നെ രണ്ടാ വട്ടം കൊടുത്തിട്ടക്കണു പിന്നെ മഴ ഇതൊക്കെ ആയപ്പോൾ പിന്നെ പോയിട്ടില്ല
ഈ അടുത്താണ് കൊടുത്തത്
ആഹ് അത് അടുത്തന്നെ ആയിന്നു
ഓ ഞാന് കൊടുത്തിന്ന് ഉം ഞാനെന്ന ഒരു ഒന്നില ഇത് ആഹ് രണ്ടും ഉണ്ടേ ടു വീലറുണ്ട് ഫോർ വീലറുണ്ട് ഓ പേടിച്ചിട്ട് ഒന്നാമത്തെ പൊട്ടി ഏച്ചോക്ക നല്ല സിമ്പിൾ ആയിട്ട് ഞാൻ ഇിട്ടീനോ
ഏ റോഡ് ലാസ് പോയോ
അല്ലേ പക്ഷ അന്ന് ഞാന് ഫസ്റ്റ് കേറിയത് ടു വീലർ ആണ് അപ്പ ആദ്യം തന്നെ ഇട്ട് പോയി പിന്നെ നമുക്ക് ഒന്ന് പോയാതന്നെ അടുത്തയ്ന് പേടി അല്ലേ പിന്നെന്ന് എന്താ ടെസ്റ്റിന് വരിക രണ്ട് സാറമാരല്ലേ
ആ
അതിൽ ഒരാൾ ലീവായപ്പോ എം വി ഡിക്കാർ മൊത്തം വന്നു
ആഹ്
അപ്പം നമ്മളെ ചുറ്റോറും പോലീസുകാരാണ്
അതെന്നെ ഞൻ ഇന്റെ ഇട്ട് പറഞ്ഞാൽ എന്താ ഇങ്ങട് ഫുള്ള് കയ്യാനായിരുന്നുട്ടോ പക്ഷെ കാല് നില ണ്ടാന്നും കുത്തിയില്ല വ പക്ഷെ വണ്ടിമ്മന്നിട്ട് കാല്ങ്ങട്ട് സ്ലിപ്പ് ആയിട്ട് ണ്ടായിരുന്നുള്ളു എന്നിട്ട് അപ്പത്തിന് വിസിൽ അടിച്ചു ഒരു ഒരു മി ഒരു സെക്കന്റോട്ടി പറഞ്ഞ പോലെ പോയി കയ്യിന്ന് പോയി നെൽത്ത് കുത്തിയെതൊന്നുല്ല ആ ആയിക്കോട്ടെ ശരിന്നാ അ
ഓഹ്